ഹലോ ആഹ പറഞ്ഞു കേക്കുന്നുണ്ടോ
അത
ആ ഓന് ആരോ എന്ന് പറയുന്ന ഇടയ്ണ പറ
ആ ആഹ അതെ ഇപ്പത്തെ കുട്ടികള് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ക്യാപ്ചർ ചെയ്യണം അപ്പൊ തന്നെ ഒരു പീഡീതേക്കും ഉ പിന്നെ എന്തൊക്കെയാണ് ഭക്ഷണൊക്കെ കഴിച്ചോ
ഇല്ലന്ന് നോമ്പാണ് അപ്പൊ ഭക്ഷണം കഴിച്ചില്ല മക്കൾക്ക് മാത്രം കൊട്ടിട്ട് ആ നിങ്ങളോ രാവിലെ എന്തായിരുന്നു ഹം
അപ്പ അത് കഴിച്ചു ഉ ഉം ഉ പിന്നെ എവിടക്ക് മഴയൊക്കെ ഉണ്ടാവോ
മഴയില്ല ഇന്ന് ഇന്നും നല്ല പെയയില്ല ഞാൻ രാവിലെ തന്നെ അലക്കലൊക്കെ കഴിഞ്ു ആഹ
ആഹ മഴയില്ല അതന്നെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് തുണികളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടാലും വൃത്തിയായിട്ടും ഉണങ്ങി കിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കി എന്താണ് നേരെ പിടിച്ചു കിട്ടില്ല അതിൽ ജസ്റ്റ് നനവ നക്കും ഒരു സ്മെൽ അടക്കം ഉണ്ടാകും.
അല്ല പിന്നെ പിന്നെ വാഷിംഗ് മെഷീനിൽ ഡ്രൈ ആക്കാൻ കഴിയൂല?
ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് വെള്ളം ഈ പരിസരം മുഴുവൻ വെള്ളം കുറച്ച് ഗാഡത കൂടിയതാണ്.
ആ.
ആ പൊരാത്തതിന് അതില് യെല്ലോ കളർ ഉണ്ട് ബോർബില്ലല്ലേ? അതിന്റെ ഇരുമ്പിന്റെ ഒരു കളർ യെല്ലോ കളറ്ണ്ട് സോ നമ്മള് വാഷ മെഷീനിൽ ഡ്രൈ ആക്കി വന്നാലും തുണിയില് യെല്ലോ കളർ പറ്റിപ്പിടിക്കും. അപ്പൊ ഞങ്ങള് ഡ്രൈ ഡ്രൈ ആക്കിയതിൽ നിന്ന് എടുത്തിട്ട് ഒന്നു കൂടെ സാധാ വെള്ളത്തിൽ ഇടും ഈ എല്ലാം വൃത്തിയായി ഒന്ന് പിഴിഞ്ഞിട്ടാണ് ഉണക്കാനിട.
ആ ഉം അങ്ങനെയൊക്കെ ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഉം ഉം.
പിന്നെ കുട്ടീടെ ഒന്നും അതില് ഇടില്ല.
ആ.
ഉം ആഹ്. നിങ്ങള് ഏത് ജില്ലകളേത?
ആ പാലക്കാട്.
ആ തമിഴാണോ അവിടെ ഇംഗ്ലീഷോ എന്താണ് നിങ്ങള്
ഇല്ലല്ല മലയാളം തന്നെ അതിപ്പോ തമിഴ്നാട്ടിന്റെ അടുത്ത് ത്താണ് അവിടെ ആ ഭാഗത്തുള്ളവരൊക്കെ ഏകദേശം തമിഴിലൊക്കെ സംസാരിക്കും. നമുക്ക് കേട്ടാൻ മനസ്സിലാവും പറയാനും അറിയും അതായത് സിനിമയൊക്കെ കണ്ടിട്ട്.
ആഹ് ആഹ്.
അല്ലാതെ കാര്യമായിട്ട് തമിഴുമായിട്ട് ടച്ചില്ല.
ആ അല്ല അങ്ങനെ സംസാരം കേട്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. തമിഴ്നാട് ഒരു തമിഴിന്റെ ഒരു ഇത് വരുന്നത് പോലെ തോന്നി. അല്ല ഇംഗ്ലീഷാണോ അധികം സംസാരിക്കന്ന് വിചാരിച്ച്.
ആ ഇല്ല നമ്മള് ഇപ്പോ എല്ലാം സംസാരിക്കും.
ഉം.
പോരാത്തതിന് ഞങ്ങൾ ഇവിടെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് വന്നി ന്നത് തമിഴ്നാട്ടിന്ന് ഒരു കുട്ടിയാണ്.
ആ.
ആ കുട്ടീനെ കളിയാക്കാൻ മാത്രം തമിഴിൽ സംസാരിക്കും.
ആ ഞ ഞാന് തമിഴ്നാട്ടുകാരിയ ഞാൻ തമിഴ് എനിക്ക് തമിഴ് നല്ലോണം അറിയാം. ആ ഞാന് ത ആ തമിഴ്നാട്ടില് കെട്ടി കൊണ്ടുന്നതാണ് ഇങ്ങോട്ട്. വയനാട്ടിലേക്ക് കല്യാണം കഴിഞ്ഞിട്ടിപ്പോ പത്ത് വർഷമായി.
ഉം ഉം ഉം നിങ്ങള് വയനാട്ടിലാണോ?
ഇപ്പൊ വയനാട്ടില് കല്യാണം ക അല്ല കല്യാ സ്വന്തം വീട് തമിഴ്നാട്ടില്.
ഉം എന്താ വയനാട്ടില് മഴയൊക്കായ ഒരുപാട് ബുദ്ധിമുട്ടാവുംല്ലേ?
ഇപ്പൊ കൊഴപ്പമൊന്നും ഈ വർഷം കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല ഇനി എന്താന്നറിയില്ല മഴ തുടങ്ങിട്ട് ല്ലള്ളു.
അതെ അതെ നിങ്ങൾക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും കഴിഞ്ഞ വർഷം എന്താണ് മല ഉരുൾപൊട്ടില് വെള്ളം വെള്ളപ്പൊക്കം അത് ഇത് എത്ര ജീവനുകളാ പോയത് എത്ര വീടുകൾ നശിച്ചു പോയി.
ഉം കൊറെ അപകടങ്ങളൊക്കെ ഉണ്ടായി.
നമ്മള് ന്യൂസില അപ്ഡേറ്റ് അപ്പാപ്പൊ അറിയുന്നുണ്ട് കാരണം ഒരു അവിടെ ക്കെങ്കില ഒരു വേദന പറഞ്ഞാൽ അത് മനുഷ്യൻ എല്ലാവർക്കും ഫീ ചെയ ല്യോ അയ്യോ എത്ര പേർ ണ് അനുഭവിക്കുന്നത് പാവങ്ങള് കഷ്ടം പറ നമ്മ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു
ഉ അപ്പൊ ഞങ്ങ അടുത്തായിരുന്നു കഴിഞ്ഞല്ല ഞമ്മുക്ക് ബുദ്ധിമുട്ടണ്ടണ്ടാവ നമ്മള തൊട്ട അടുത്ത് തന്നെ ആയില്ലേ നമ്മക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല
എന്താലേ നിങ്ങൾക്ക് വിഷമമായിയില്ലേ എതൊക്കെ കാണുമ്പോ
ആഹ നമ്മള് കൊറച്ച് അകന്ന ബന്ധുക്കളൊെ ബന്ധുക്കളൊക്കെ അങ്ങനെ
അയ്യോ എന്താ പറയാ ഒരുപാട് ജീവനുകളായിരുന്നു പോയത് എത്രയ പല വീടുകള് ആ ജീവനുകള് അവരെയൊക്കെ മണ്ണിനാടിയിൽ നിന്നും എടുക്കുന്ന ദരുണമായ ദൃശ്യങ്ങൾ കാണുമ്പോ സങ്കടം വ
ഉം
ഉം ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തില്ൽ താറും കണ്ണി വലിയ വണ്ടികളും കൊണ്ട് ചെറിയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ വന്ന സഹായിച്ചത്ുക കൊണ്ട് നിങ്ങൾക്ക്ക്ക് പലവിധ ഉപകാരം കിട്ടിയിട്ടുണ്ട് ഉ ഒരുപാട് ബുദ്ധിമുട്ടി കഴിഞ്ഞ ത്തി ഇത്തവണ അതുപോലെയൊന്നും ആവല്ലേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഉ എത്ര ജീവനുകള് സമാധാനത്തോട കൂടിരിക്ക ചെയണ്ടതല്ലേ
ഓക്കെ ദൈവത്തിറെ ഒരു ഉ വിധയല്ലേ നമ്മളക്ക അതിനൊക്കെ സമാധാനി അല്ലേ നമ്മള് അതാണ് ഉം എത്ര ആഗ്രഹങ്ങള്ള നതായിരിക്ക ചെറിയ മക്കള് പോയതും പിന്നെ ഉമ്മയും വാപ്പിയും പോയി മക്കള് ത അതൊക്കെയ നമുക്ക് തങ്ങാൻ കഴിയാത്തത് അതന്നെ ഉം ചൂട് കുറവാണ് പക്ഷെ പാലക്കാട്ത്തെ അധികം ചൂട് മലപ്പുറം പാലക്കാട്ത്തെ ചൂടൊന്നും ഇവിടെ
ഉണ്ടാവില്ല അതെ അങ്ങണ്ട് എവിടെയാണ് നാല്പ്പത് ഡിഗ്രി സെൽഷ്യസ് നാപ്പത് എറൗണ്ട് നാല്പ്പത് അത്ര മുപ്പത്തെട്ട് മുപ്പത്തൊൻമ്പത് നാപ്പത് അപ്പ അത് അങ്ങനെ ഒരു ലെവല ആായിരുന്നുോ ഞങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി വേനൽക്കാലത്ത് ഒരു മാട് പുറത്തിറങ്ങുമ്പോ എന്താണ് കോട പിടിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കാരണം അത്രത്തോളം ചൂടല്ലേ സ്കിന്ന് ശരീരം പൊള്ളവാ ഉ പിന്നെ അതുപോലെ വീടിൻ്റെള്ളിൽ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫാൻ ഇട്ടാലും ഫൻ ഇട്ടിട്ടും കാര്യമില്ല രാത്രി എന്താണ് രാത്രിയും നല്ല ചൂടാണ്
ഉം ഹ ഹ ണ എന്ത് നിൊക്കെ ചെയ്യാം അവിടെ എനക്ക്ന്ന് ചൂട് തീരെ താങ്ങാനെ
അതെ അതെ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു അവിടെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിടെ ഇരണ്ട്
അന നിങ്ങെ സ്വന്തം വീട് പാലക്കാട് തന്നെയാണോ
അതെ അതെ അതുപോലെ എന്താണ് വേനൽക്കാലത്ത് കറണ്ടിന്റെ ഉപയോഗം കൂടുതലമായിട്ട് പവർ കട്ട്
ഓ
ഇവിടെ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ പറഞ്ഞ് പവർക്കട്ടും പോകും അങ്ങനെയാകുമ്പോ എന്തു ചെയ്യും ഉറ ക്കം പോയി പകുതി ഉറങ്ങിയതാണെ കൂടി കാറ്റില്ല ആവി അടിച്ചു വേർപ്പ് പറഞ്ഞ് ഉറങ്ങി എണീക്കന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് തീരെ താങ്ങാനാവില്ലല്ലോ അവര് വേർത്തതായ ഒരു കുട്ടി ഉം രണ്ടു വയസായി ഊട്ടിക്ക് ഉം
ആ അതാ കുട്ടികളെ കാര്യയൊക്കെയാണ് ഭയങ്കര ബുദ്ധിമു സുഖം അത് പിന്നെ നമുക്ക് എന്തെങ്കിലൊക്കെ
സഹിക്കാം അതെ നമ്മള് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടി ഇരിക്കും അവ അവരുടെ കൊണ്ട് പറയാനും ആവണില്ല കരഞ്ഞുകൊണ്ടേയിരിക്കും ഞാനിപ്പോ വല്ല വിഷറിയ വല്ലതോടുത്ത് കുറച്ച് നേരം വീക്ഷി
ഉം
തായിരുന്നു അതന്നെ രണ്ടു വയസ്സായി കഴിഞ്ഞ ദിവസ് സം ആഷ വർക്കർ ഹെൽത്ത് സെന്റർ ഹെൽത്തിന്ന് ഒരു നഷകർക്ക് വന്നിട്ട് തൊഴിൽ മരുന്ന് കൊടുക്കാൻ ടൈയിമായി
ഉം
കൊടുക്കണം പറ അല്ല വിളിക്കി ഞാൻ പറയാ എപ്പഴാണെന്ന് വെച്ചാ യേ ഹസ് പിറ്റിൽ വന്നാൽ മതി പറണ്ട
ആ ഇന്ന് ലേ ആ ഇന്ന് കൊണ്ടോണ്ട് ആ ഇന്നല്ലേ
ഞാൻ ചോദിച്ചില്ല നോക്കട്ടെ ഒന്ന് ഞാന് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിക്കാം
ആ
ഉം
അങ്ങനെ
ഞാനത് വിട്ടു അത് അവര് തുടങ്ങിയവക്കുള്ള മരുന്നില്ലേ ഗുളിക ആ അതുകൊണ്ട് വന്ന്
ഓ
ക്കാലൊക്കെ ആവാനായില്ലേ എന്തൊക്കെ അസുഖങ്ങള വരാനിരിക്കണം അപ്പൊ അതിന് മുമ്പേ എല്ലാപ്പോഴും ഇതുപോലെ അതിൻ്റെയും വിരയുടെയും ഗുളികകൾ കൊണ്ടുവരും ഹെൽത്ത് സെന്റർന്ന് അത് കഴിക്കാ പണ്ട് മുതലേ അത് കഴിക്കാറുണ്ടായിരുന്നു ഉം നിങ്ങടെ അവിടെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നോ
ആ ഇവിടെ ഇണ്ട് എപ്പോഴാ പോണ്ടിന്ന് അറിയില്ല ഞാന് പണിയൊന്നും കഴിഞ്ഞില്ല അകം അടിച്ചു വാരുന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ ഒരു പണി ഇവനാണെങ്കിൽ ഉറക്കം വന്നിട്ട് എന്താന്ന്റിയില്ല ഭയങ്കര കുറുമ്പ ഉം പിന്നെ ആണുണ്ട് കുട്ടിക്ക് ഒരു വയസ് മൂന്ന് മാസോ
ഓ ഓ വാക്സിൻ ഒന്നര വയസ്സിലല്ലേ
ആ വാക്സിന് ഒന്നര വയസ്സില്
ഉം ഓ നല്ല വേദനയും കടച്ചിലും ആയിരിക്കും കു കുട്ടികള് ഇരുന്ന് കരയും കാലിലും കയ്യിലും ഒക്കെ കുത്തല്ലേ
ഉം
എന്റെ കുട്ടി അപ്പൊ ഒരു ഒന്നൊന്നര ഇടങ്ങേറായിട്ടോ
ആണോ
ഉം നല്ല ഇടങ്ങറായി അവന് ഒരേ കരച്ചിലായിരുന്നു ബട്ട് പനി കാര്യമായിട്ട് വന്നില്ല വേദിച്ചിട്ട് എന്റെ കൂട്ടി കാളി താഴ് തൂ തീട്ടുണ്ടായിരുന്നു എന്റെ കുട്ടി ആ സമയത്തൊക്കെ നടക്കുമായിരുന്നു
ഉം
പക്ഷെ വാക്സിൻ എടുത്തതിന് ശേഷം കാല് വേദനിച്ചിട്ട് നടക്കുന്നേ ഉണ്ടായിരുന്നില്ല
ഓ
ആ രണ്ടു ദിവസം അതായത് ഇപ്പോ നമ്മള് നടന്നാ വേദന കുറയും വേഗം അങ്ങനെ ഒക്കെ ആകും പ ക്ഷെ എന്റെ കുട്ടി നടക്കാണ്ടയ ഇപ്പാ എന്താ വേദന മാറുന്നേ ഇല്ല കഞ്ഞൊണ്ടേ ഇരിക്ക ര ദിവസം കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു ചെറിയ ചെക്കൻ ആ കുട്ടിക്ക് ആപ്പില കൊടുത്തു കളിക്കാൻ വേണ്ടീട്ട് കഴിക്കാൻ വേണ്ടീട്ട് അപ്പൊ കഴിക്കൻായിട്ടല്ല കുട്ടി അത് കളിച്ചു കളിച്ച് കള തഴത്ത് വഴുമ്പോ എടുക്ക വേണ്ടി ഓടി പെട്ടെന്ന് അവനറി ഓടിയതാണ് വേദന വന്നിട്ട് അപ്പ മുതൽ ഞങ്ങ ഇന്ന അയില്ലയോഓട്ട ഒന്നും ഇണ്ടാണ്ടായപ്പോ അവന അങ്ങനെ കുറച്ച് നേരം നടന്നു അപ്പൊ അങ്ങനെ ശരിയായതാണ് ഉ
അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും നമ്മള്
നല്ലതുപോലെ നോക്കണം നിങ്ങളില്ലേ ഇതി ഇപ്പോ വാക്സിൻ എടുത്താത്ത തേന്നെ കുട്ടീനെ എടുത്തിട്ടേ നടക്കണ്ട
ഉം ഉം
നല്ല വേദനയുണ്ടാവും നടത്തിയ കുട്ടി നടക്കില്ല പറയും എങ്കിലും പരമാവധി നട ഞാൻ എന്ത് ചെയ്യും കയ്യിയിരണ്ടിലും പിടിച്ചിട്ട് അങ്ങനെ വരിച്ചുകോണ്ട് പോകും അതായത് നടക്കന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് നടത്തിക്കും എന്റെ കുട്ടി നല്ല കരച്ചൽ കരഞ്ഞു
ആഹ
നമ്മളങ്ങനെ വിട്ടാൽ അത് ഒരുപാട് വീങ്ങും ആ കാല് നന്നായി വീങ്ങും അങ്ങനെ ചെയ്യാൻ പാടില്ല വേദന മാറില്ല ഒരു ആറേഴു ദിവസം നൽക്കുമ്പോേദനം ഇപ്പൊ നമ്മൾ ആദ്യ ദിവസം മുതലേ നമ്മൾ ഇങ്ങനെ കുറു നേരം ഫ്രീ ആയിട്ട് വിടുക അതിനു ശേഷം പിന്നെ നടക്കാനും കാലനക്കാനും ഒക്കെ പറഞ്ഞ വേദന കുറയും
ആഹ ആഹ എന്നാ ശെരി കട്ട ആക്കിട്ട് വിളിക്ക് ആ ഓ